ഹലോ ഓഹ് കേക്കുന്നുണ്ട് അങ്ങട്ട് കേക്കുന്നില്ലേ.
ആഹ് ഇണ്ട് ഇണ്ട് പറഞ്ഞ പറഞ്ഞോ. എന്തുണ്ട് വിശേഷൊക്കെ?
നല്ല വിശേഷം സുഗായിരിക്കുന്നു. അവടെ?
ഇവിടെ സുഖായിട്ടിരിക്കുന്നു.
മഴയുണ്ടോ?
മഴ ഇന്നിപ്പോ പെയ്യും എന്ന് വിചാരിക്കുന്നു. രണ്ട് മൂന്ന് ദിവസായിട്ട് ഒക്കെ കറക്റ്റ് സമയത്ത് ഉച്ചയാവുമ്പോ മഴ വരുന്നുണ്ടെ
അഹ് ആഹ് ഇവിടെപ്പൊ ഞങ്ങക്ക് ഇന്നലെ മഴ വന്നു. ഒരു ഉച്ച സമയം വരെ ഇച്ചിരി നേരം മഴണ്ടയ്നേ.
ഉം.
പക്ഷെ ഇന്ന് മഴയൊന്നുല്ല ട്ടോ. ഇന്ന് നല്ല വെയിലാണ്.
ഇന്ന് ഞങ്ങക്കിപ്പ മഴ ഞങ്ങക്കിപ്പൊ അങ്ങനെയല്ല ഡെയിലി ഇപ്പം ഉച്ച കഴിയുമ്പോ മഴയാ. ഉം മഴ കിട്ടുന്നുണ്ട് നല്ലേ ഇപ്പൊ മഴക്കാലം പോലെ ആയി
ആ ആ അപ്പൊ പിന്നെ ങ്ങക്ക് പിന്നെ രാവിലെ തിന്നെ അലക്കലൊക്കെയ്യാവൂല്ലേ
അലക്ക് കഴിഞ്ഞിട്ടേ ഒള്ളു അവിടെ അവിടെ ഇട്ടിട്ടില്ല വിരിച്ചിട്ടില്ല വിരിക്കാനുള്ളതായിട്ടില്ല
ഓ അയ്ശെരി അപ്പൊ ഇനി നി കഴിയല്ലേ ഉച്ചക്ക് ശേഷം അവ്ടെ
ആ മഴയാ ഉണങ്ങി കിട്ടും ആ കിട്ടത്തില്ല ഇനിയിപ്പോ നാളെ ഒന്നും കൂടെ ഇച്ചിരി കംഫർട്ടിന്റെ വല്ലോം സ്മെല്ലിനുള്ളത് ഒഴിച്ചേച്ച് ഒന്നൂടെ വാഷ് റി വാഷ് ചെയ്തിട്ട്
ആഹ് ആഹ്
അങ്ങോട്ട് ഇടുകാന്ന് ഓർത്തു പക്ഷേ ഈ ചെറിയെ മക്കടെ തുണിയായതൊണ്ട് ഒണങ്ങൂല
ആ അപ്പൊ ന്താ ഇത്ര ലേറ്റ് റായി ഇങ്ങൾക്കിന്നാ കൊർച്ച് നേരത്തെ ഞങ്ങളൊക്കെ ഇവടെ രാ രാവിലെ തിരുമ്പല് കഴിഞ്ഞിട്ടാണ് അലക്കല് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വേറെ പണിക്ക് ഒരുങ്ങോള്ളൂ ഈ മഴായതോണ്ടേ
നമ്മക്ക് അലക്കൊക്കെ കഴിഞ്ഞു നേര്ത്തെ പക്ഷെ ഇന്നലെ കെടന്നത് ഒണങ്ങാത്തത് കൊണ്ട് പെറുക്കി നമുക്ക് ഇടാനൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മൂന്നാല് ദൂസായിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ടേ
ആ അയ്ശേ ശെരി ആ
ആ അങ്ങനെ ഇടാനകത്തും ആ അകത്ത് സ്ഥലല്ല അപ്പൊ പിഴിഞ്ഞി ട്ടു ഇനിയിപ്പൊ നാളത്തേക്ക് ആ അതെന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ആ പൂങ്കില് ഇച്ചിരി എന്തേലും ഒഴിച്ചിട്ട് എളക്കി ഒന്നും കൂടെ ഹ് അലക്കി ഇടാ ഇടും ഇല്ലാന്നുണ്ടെങ്കില്
ഉം ഉം
വിരിച്ചങ്ങോട്ടിടും
അയ്ശെരി അപ്പൊനി എ എങ്ങനെ വാഷ് മെഷീൻണ്ടോ വാഷ് മെഷീനിൽ ഒണക്കലുണ്ടോ
ആ ഉണ്ട്ണ്ട്
ആ അപ്പൊ അയ്നാത്ത് ഒണക്കി കിട്ടാ പിന്നെ കൊറ്ച്ച് കാറ്റൊണ്ടൊ മതിയാവല്ലോ ല്ലേ
റ്റ് കൊണ്ടാ മതി പക്ഷേ ഈ ഏ ചെറിയ പിള്ളേരുടെ തുണി ആയതൊണ്ട് ഭയങ്കര പാടാണ്
ആണ് ല്ലേ ഉം ഉം ഇനിയിപ്പൊ ന്താ അകത്തൊക്കെങ്ങട്ട്
അകത്തൊക്കെ ഈ ഒരാഴ്ചായപ്പോത്തേക്ക് ഇവിടെ ഇപ്പം ഞങ്ങക്ക് മഴ തുടങ്ങീട്ട് പത്തിരുപത് ദിവസൊ ആയി
ആണ് ല്ലേ ആ ആ
അപ്പൊ ഹാ ഒരു ആ ക ട്ടിയുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വീട്ടിലൊക്കെ ഇരിക്കുന്നൊണ്ട് സ്കൂളി പോവാണെങ്കി നമുക്കി ത്രയും ഒരിത് വരത്തില്ല എറങ്ങുവോ മണ്ണുവര്യൊ നനയോ ഒന്നും ഇല്ലല്ലോ
ആ ശെരിയാ ആ
ആ യൂണിഫോമിന്റെ കാര്യൊ ഒരു ജോടി ഡ്രസ്സ് രാവിലെ ഇടുന്നതും ഒണ്ടെങ്കി അത് മതി
അതെ
എന്ന് പറഞ്ഞ് കഴിഞ്ഞാ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോയിട്ട് വരുംമ്പം എല്ലാ ഈ ഡ്രസ്സ് മാറലാണ്
ആ അതെ പിന്നെ വെള്ളായ മക്കള് പിന്നെ വേഗം അത് അഴിച്ചിടും ചെയ്യും വെള്ളോം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് ഉം ഉം
ഇപ്പൊതന്നെ അത് മാറിയില്ലെങ്കി പിന്നെ ഇപ്പൊ പറ്റത്തില്ല
ആ ആ അതങ്ങെ ഉം ഇനി എന്താ നീ ഈ വൈകുന്നേ രൊക്കെ ആയിലേ എന്തേം ചായക്ക് കടി ഒക്കെണ്ടാക്ക്ണ്ടോ
ചായ ചായ ഞാന് ഇന്ന് എനിക്ക് സ്കൂളില് പോണ്ട ആവശ്യംണ്ടായിരുന്നു അപ്പൊ അത് കാരണം സ്കൂളില് പോയപ്പോത്തേക്ക് എല്ലാം ഇത് പുസ്തകമൊക്കെ മേടിക്കാൻ ഇന്നായിരുന്നു നമ്മക്ക്
ആഹ് ശെരി ആഹ് ആഹ് ആഹ് യൂണിഫോമൊക്കെ കിട്ടിയോ
യൂണിഫോമൊക്കെ പഴേത് തന്നെ മതി
ആഹ് ആഹ്
പുതിയത് ഈ വർഷം എടുക്കുന്നില്ല
ആഹ് ആഹ്
അപ്പൊ സ്കൂളിൽ പോകേണ്ട ആവശ്യവുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി എല്ലാം മേടിച്ച് അത്യാവശ്യം പുസ്തകോം ബുക്കും ഒക്കെ മേടിച്ചോണ്ട് വന്നു ബാക്കി നോട്ട്ബുക്കുകളും ബാക്കിയൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ പുസ്തകോം ബുക്കും മേടിച്ചപ്പോ വന്ന വഴിയില് സ്നാക്സ് മേടിച്ചോണ്ട് വന്നു
ഓ ഓ ഓ ഓ എന്താണ് വാങ്ങിയേ
രണ്ടു മൂന്ന് കടികള് സമൂസായയും രണ്ട് ഏത്തക്കബോളിയൊക്കെ ആയിട്ട് ചുമ്മാ പിള്ളേരെ പറ്റി ക്കാൻ വേണ്ടിട്ട് ഇവരെ ഇവിടെ ഇരുത്തിയിട്ടാ പോയത്
ഓ ഓ ഓലെ ഒന്നു സോപ്പിടാൻ ഇല്ലേ
ആഹ് അതെ അതെ അതെ അവര് ഇരിക്കുന്നതല്ലേ തന്നെ എന്ന് ഓർത്തോണ്ട്
ആഹ് ആഹ് ആഹ് അത് ശെരി ഉം വീട്ടിലപ്പൊ വേറെ ആരും ഇല്ലാ
വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് പുള്ളി വണ്ടിയേലാണ് അപ്പൊ പുള്ളി ഇ ഇവിടെ ഇല്ലായിരുന്നു ബാഗ്ളൂര് പോയേക്കുവായിരുന്നു അത് കാരണം കൊണ്ട്
ഉം ഉം
ഞാൻ പിന്നെ ഒന്ന് ഇറങ്ങി
ഓ ശെരി ഉം
ഉം അങ്ങനെ ഇറങ്ങേണ്ടി വന്നപ്പോ പിന്നെ അവര് ഇരുന്നാളാന്ന് പറഞ്ഞ് അവര് ഇരുന്നത് കൊണ്ട്
ആഹ് കൊഴപ്പില്ല്യാ ആഹ് ഇങ്ങന നീ രാത്രിക്കൊക്കല്ല ഫുഡ് രാത്രിക്കൊക്കല്ല ഫുഡ് ഇനി ഇനി എങ്ങനെയ ഉണ്ടാ
ഇപ്പൊ കഞ്ഞി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ചോറ് റൈസ് കുക്കറില് ഇറക്കി വെച്ചിട്ടുണ്ട്
ആഹ് ആഹ് രാത്രി ഒക്കെല്ലേ ഉം ഉം
അപ്പൊ പിന്നെ അതുണ്ടല്ലോ അത് മതീല്ലോ അപ്പൊ അത് മതി ഇന്ന് ഇനിപ്പോ ഞാൻ അതിലെ ഇതിലൊക്കെ പോയത് കൊണ്ട് ഞാനും കുറച്ച് ക്ഷീണമായി
ആഹ്
അപ്പൊ അതുകൊണ്ട് അലക്കിന്റെ കാര്യത്തില് നിൽക്കാൻ ഒത്തിരി സമയവും കിട്ടിയില്ല ഇന്ന് രാവിലെ ഇട്ടറിഞ്ഞേച്ച് പോകേണ്ട വന്നോണ്ടേ
അത് ശെരി ആഹ് ആഹ്
അല്ലെ വീട്ടിൽ നിക്കുവായിരുന്നെങ്കില് നമ്മള് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുവൊക്കെ തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട്എടുത്ത് തേച്ചൊക്കെ എടുത്തിട്ട്
ഉം അ ഇപ്പൊ ഈ മഴ അടിച്ചാണ്ട് തുടർച്ചയായിട്ട് മഴയണ്ട് വന്നാൽ പിന്നെ അലച്ചി വെക്കാനും സ്ഥലംണ്ടാവൂല ഞങ്ങളവിടെ ചിക്കാന്ന കേട്ടാ പറയാ ഉം പിന്നെ ആഹ് അല്ല ഒരു ദിവസം ഒന്ന് വെയില് കൊണ്ടാ കിട്ടിയാ മതി എന്നാ പിന്നെ ഫുള്ള്അങ്ങട് ഉണങ്ങുകയും ചെയ്യും
ആഹ് അതെ അതെ ഒറ്റ വെയില് കിട്ടിയാ എല്ലാം ഉച്ച വരെ ഒരു പത്ത്മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ഓരൊ ഒറ്റ വെയില് കിട്ടിയാ എല്ലാം ഫിനിഷ് ആവും
ഫിനിഷാ അതെ ആ കിട്ടാൻ ആഹ് സമയ ഈ മഴക്കാലത്ത് അതാണ് ഒരു ദിവസത്തെ വെയിലിന് നമ്മള് കൊതി അത്രയും നനഞ്ഞ ഡ്രസ്സ്ക്കാരം അയല്മേൽ ഉണ്ടാവുക ഞങ്ങൾക്കൊ ക്കെന്ന് പറഞ്ഞാൽ ഇവിടെന്ന് പറയണത് എനിക്കൊക്കെ ഇവിടെ ഹസ്ബന്റിന് അനിയന്ണ്ട്. അനിയന്റെ വൈഫ്ണ്ട്. പിന്നെ ഓൻക്ക് ഓല്ക്ക് ചെറിയ മക്കള്ണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടുകുടുംബായിട്ടാണ് ഞങ്ങള് ഇവിടെ നിക്കുന്നത് തറവാട്ട്ലാണ് അപ്പൊ പിന്നെ ഞങ്ങക്ക് ഈ മഴയൊക്കെ തൊടർച്ചയായിട്ട് മഴയൊക്കെ ആമ്പോ ഏ അമ്മക്ക് കയ്യൂല. ഒണങ്ങി കിട്ടൂല പിന്നെ ഞങ്ങക്ക് ഒരുപാട് ഞങ്ങള് വീടിന്റെ ഒരു ഭാഗം നീളായിട്ട് ഒരു ഷെഡ് കെട്ടിയക്കാണ് ഈ ചിക്കാനായിട്ടേ
ഉം
ഈ അയ്ലും ഉ പൊർത്തേതായാലും നമുക്ക് പറ്റൂലല്ലോ മഴയാല്
അപ്പൊ ഉള്ളില് ഇടാന് അ ഞങ്ങളയ്ന് അകത്ത് അയ്ല് കെട്ടലില്ല അകത്താമ്പോ കുട്ട്യേക്ക് കേടാണല്ലോ ഉം
ഇവിടെ അതാണ് കൊഴപ്പം എല്ലാരും ചോദിക്കും നിങ്ങക്ക് പെര ക്കകത്ത് കെട്ടികൂടെ അകത്ത് കെട്ടികൂടെ ഇവിടെ നമ്മള് റൂമിലൊന്നും ജസ്റ്റ് രണ്ടായി ഉണ്ട് അത് യൂണിഫോം അതുപോലെയൊക്കെ തേച്ചിടാനും.
ആഹ്. അങ്ങത്തെക്കെല്ലേ.
ആഹ്.
ആഹ്. ഇവടെ ഇത് ഇതുവരെ ആയിട്ട് ഞങ്ങള് അങ്ങനെ അയല കെട്ടിയിട്ടില്ലട്ടോ. അത് ഉള്ള് പൊർത്തന്നെ അവിടെന്നെ ആകുമ്പോങ്ങനെ ഒണങ്ങും. നമ്മ ഒണങ്ങിയത് ഒണങ്ങിയത്. നന്നായിട്ട് ഒണങ്ങൊന്നുല്ല. എന്നാലും ഏകദേശംക്കെ ഒരു ഒണങ്ങിയതാകുമ്പോ ഞങ്ങൾ മാറ്റി വേറെ ചിക്കും അവിടെ അല്ലാതെ ഉള്ളില് അയലുല്ല. പിന്നെ ഉള്ളിൽ അല്ലെങ്കിലും നമ്മള് അയല് കെ ട്ടാത്ക്കാണ് നല്ലത്. കാരണം അയിന്റെ ആവിയൊക്കെ ഇങ്ങനെ വന്നാണ്ട് നീരില്ലേ നമ്മളെ. ആടെ അന്തരീക്ഷത്തിലാകെ ഈർപ്പം വരും. ആഹ്, ഈർപ്പം വരും അപ്പൊങ്ങനെ. കുട്ട്യേക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരും അങ്ങനെ ആമ്പളേയ് കഫക്കെട്ടും ജലദോഷന്നും മാറി കിട്ടൂല മക്കക്ക്
പെരക്കാതാണെങ്കിലും ഒരു സ്മെല്ലായിയിരിക്കും എപ്പോഴും തണുപ്പായിരിക്കും തണുപ്പ് കൂടുതലായിരിക്കും.
ആഹ് പിന്നെ വേറൊരു എന്തോ ഒരു സ്മെല്ലാണ് ഒന്നായിട്ട്
ഉം
ഉം.
അപ്പങ്ങനെ വരുമ്പത്തേക്ക് നമുക്കത്. ആഹ് ഇവിടെ യല്ല അകത്ത് ഇങ്ങനെ അയ കെട്ടൂല ഇവിടേം ചെറിയ മക്കളാ മൂന്ന് പേര്.
ഉം അവിടക്കെ. ആഹ്. അവ്ടൊക്കെ എങ്ങനേപ്പോ മാങ്ങ സീസണൊക്കെ അല്ലേയ്നോ മാങ്ങക്കെ ഒരുപാട് കിട്ടാണ്ടയ്നിയോ?
ഇഷ്ടംപോലെ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. നമ്മുക്ക് എല്ലാ സാധനം ഉണ്ട്.
ആഹ് ആഹ്. ഇങ്ങക്ക് പറമ്പില്ണ്ട്.
ഉണ്ട്ണ്ട് ഉണ്ട്.
ആഹ് ആഹ് അയ്ശരി. ഞങ്ങക്ക് പിന്നെ പറമ്പിലായിട്ട് ഒന്നൂല്ലാട്ടോ. ഒക്കെ വേറെല്ലോലെ പറമ്പിലാണ്. നമുക്ക് കി ഇല്ലെങ്കിലും തന്നെ നമുക്ക് ഒന്നിനും പഞ്ഞല്ല. എല്ലാം നമുക്ക് കിട്ടും. അവരമ്മുക്ക് കൊണ്ട്. തരും. പിന്നെ മ്മക്ക് പോയി ഇട്ക്കും ചെയ്യ. അയിനൊന്നും കൊഴ്പ്പല്ലാ. ഇഷ്ട്ടം പോലെ എന്തേലും കൊണ്ട് റെസിപ്പി പീസ് എന്തേങ്കിലും ഇണ്ടാക്കിയിട്ടുണ്ടയ്നോ ഈ ഒരു മാങ്ങ സീസണ്ല് കൊറേ റെസിപ്പീസൊക്കെ നമ്മള് കാണണല്ലേ യൂട്യൂബിലൊക്കെ ആയിട്ട്. എന്തെങ്കിലും ട്രൈ ചെയ്തീന്യോ?
എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യും. എല്ലാം ഉണ്ടാക്കും. എല്ലാം ചെയ്യും ചക്കപ്പുഴു ക്ക് വേവിച്ചു ഒത്തിരി പ്രാവിശ്യം പിന്നെ വറ്ത്തു ആദ്യത്ത്യാ ഒരു മഴ ക്ക് മുമ്പ് നമ്മള് വർത്ത്‌ വെച്ചാലേ കിട്ടൊള്ളൂ.
ആഹ് ആഹ് എങ്ങനെണ് ചക്ക പുഴുക്കൊക്കെണ്ടാക്ക?
നമ്മള് വേയി സാധാ നമ്മള് തേങ്ങ അരച്ചേർക്കുന്നുന്ന് മാത്രം.
ആഹ് ആഹ് വ് ചക്ക വേവിച്ചാണ്ടോ ചക്ക വേവിച്ചാണ്ടോ?
ആഹ്
ആഹ് ആഹ്.
അവടെ നിങ്ങള് വേവിക്കൂല്ലേ?
ഞങ്ങള് ചക്കക്കൂട്ടാനാക്ക്യാട്ട് അങ്ങനെണ്ടാക്കും ചക്ക്യമ്മള് ഏഹ് മൊളകും വെള്ളൊക്കെട്ട് ഉപ്പുക്കെട്ടാട്ട് വേവിച്ചെട്ക്കും അതെല്ലേ അങ്ങന്യാണോ?
ആഹ് അതെന്നെ ചക്കടെ കപ്പ വേവി കപ്പ.
ആഹ് കപ്പം ആഹ് ആഹ് ആഹ്.
അത് ആഹ് അതേപോലെ ചക്ക അരിഞ്ഞ് അട്പ്പത്ത് വെച്ചിട്ട് ജീരകോം വെളുത്തുള്ളീം തേങ്ങായും ആഹ് പച്ചമുളക് കുരു മുളക് എല്ലാം കൂടെ ഒരു ശക്കലം രണ്ട് മൂന്നും എല്ലാം ഗ്യാസൊന്നും കേറാതിരിക്കാൻ എല്ലാം കൂടെ ഇ ട്ട് ഒരു ചത ചതച്ചേച്ച് ഇതിന്റെ മണ്ടേലെക് ഉപ്പുട്ടെളക്കി ചക്ക കൊ കപ്പ കൊഴിച്ചെടുക്കുന്നോലെന്നെ ചക്ക കൊഴച്ചെട്ക്കും.
ആഹ് അങ്ങൻ തെന്നെ അതല്ലാ ഇങ്ങളീ കപ്പ വേവിക്കുമ്പോ ഇതിനത്ത്ക്ക് തേങ്ങ കെടോ?
ആഹ്
ഏയ് ഞങ്ങള്ന്ന ങ്ങനെന്നുടൂലട്ടോ ഞങ്ങളീ ചക്കക്കൊക്കെ തേങ്ങടും പക്ഷെങ്കി ഞങ്ങള് കപ്പ അയ്ന് ഞങ്ങവ്ടെ പൂള ന ട്ടോ പറയാ അയ്ന് ഞങ്ങള് ങ്ങനെ തേങ്ങൊന്നും ആക്കൂല ഞങ്ങള് സാധാ പുഴ് സാധാ അമ്മള് പചെള്ളത്തില് ഉപ്പ്‌ട്ടാട്ട് ഒ ഈ ച ഏഹ് ഇച് ഇച് എഹ് പൂളല്ലേ ച പ പൂളാ കപ്പ അത് വേവി പിഴിങ്ങി ട്ക്കൂല്ലേ നമ്മൾ പ് പിഴിങ്ങിട്ക്ക ചെയ്യ ന്നട്ട് പിന്നെ അയ്ന്റെ വെള്ളം ഊറ്റിങ്ങാണ്ട് അതൊന്നൊടച്ച്ങ്ങാണ്ട് പിന്നയ്ക്ക് കടകും ഏഹ് വറ്റൽ മുളകും ക്കറിവേപ്പിലെക്കെട്ട് വറവ്ട്ട് അയ്ക്ക് പാരും. ആഹ് അങ്ങനെണ് ഞ ങ്ങള് പൂള വെക്കല് അല്ലെ ഞങ്ങളീ തേങ്ങ ആ വെച്ച്ട്ടൊന്നും ഓരോ ഭാഗത്ത്ക്ക് ഓരോരോ ഓരോരോ സ്റ്റൈലാണല്ലോ ഈ വെപ്പിനെന്നെ.
ആഹ് ഹാ ഹാ ഹാ.
ഞങ്ങള് ഈ ഭാഗത്തൊക്കെ അങ്ങന്യ വെക്കാ. പിന്നെ ഇങ്ങള് പി എങ്ങനെ?
ഇബടെ കപ്പ ഒളിച്ചു കൊത്തും ചെറ്തായിട്ട്. പൊളിച്ച് അരിഞ്ഞെട്ക്കും.
ആഹ്
അന്നേച്ച് വെള്ളം ഒഴിച്ച് അട്പ്പത് വെക്കും.
ആഹ് എങ്ങനെ അത് പറ്റെ നൈസായിട്ടാണോ ഈ കപ്പാരിയ?
ആഹ് അല്ല ല്ലല്ല കൊത്തി കൊത്തി എട്ക്കും കൊ
ആഹ് കൊത്തി കൊത്തി ആഹ് ആഹ് ആഹ് ആഹ് ആ കൊത്തി കൊത്തി എട്ക്ണെതെന്നെ ഞങ്ങള് പിന്നത് കൊത് അത് പിഴിങ്ങി ട്ക്കാണ് ചെയ്യ ആ കൊത്തി കൊത്തി ട്ക്ക്ണത്.
ആഹ്
പി അതിനെ ഇപ്പ നമ്മള് വെള്ളത്തില് പുഴുങ്ങ് പുഴുങ്ങന്ന് പറയിലേ?
ആഹ് അതെ നമ്മള് തന്നെ ഇവിടെ അതിനെ വെള്ളത്തില് വേവിച്ചെടുത്തിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റും.
ഊറ്റും ആഹ് അതെ എന്നിട്ട് പിന്നെ അയ്ക്ക് കടുകും
ആഹ് അവടെ നിങ്ങള് കടുക് താളിക്കുമ്പോ നമ്മൾ ഇവിടെ തേങ്ങായും വെളുത്തുള്ളിയും ചുവന്നുള്ളി പച്ചമുളക് കരിവേപ്പില ഇ ഇട്ട് ചതച്ച് ഈ അരപ്പിട്ട് എളക്കിയെടുക്കും. ആഹ് അതിന് നമ്മള് കപ്പ വേവിക്ക ച ക്ക വേവിക്കാന്ന് പറയും ഇവിടെ.
ആഹ് ആഹ് ആഹ് ഞാ ഈ ചക്ക ഈ ഒരു മെത്തേഡിലാണ് ഇവടെ പോവ ഏഹ് പക്ഷെങ്കില് കപ്പ ഞാൻ പർഞാതിരി വറവിട്ടാട്ട് കടകിൽ വറവ്ട്ടാട്ടാണ് ക
ആഹ് അങ്ങനെ ചെയ്യുന്നത് ആഹ് പിന്നെ അതേ പോലെ തന്നെ കപ്പ എല്ലും കപ്പ ഉണ്ടാക്കും. കപ്പ ബിരിയാണി ഏഷ്യാട്
ആഹ് ആഹ്.
എറച്ചി ഇട്ടിട്ട്.
ആഹ് ആഹ് ആഹ് അയ് ഞങ്ങൾ കപ്പ ബിരിയാണിന്ന്
ആഹ് കപ്പ ബിരിയാണി ആഹ് പ്പ അതന്നെ അതില് നമ്മൾ ഇനി ങ്ങനെ തേങ്ങ ചേരക്കാറില്ല കപ്പ വേവിച്ച ഇതേ രീതില് കപ്പ വേവിക്കുന്നു ഇള ആഹ് കട്ടെയ്തോ കട്ടെയ്തോ പിന്നെ വിളിക്കാം ആഹ്.